ഹലോ ആഹ് പറയടി
ആടി ഞാൻ അമ്മ വിളിച്ച് ഞാൻ അപ്പഴേ അമ്മയെ വിളിച്ചു അപ്പ അമ്മേ കിട്ടില്ലേ അമ്മ ഫോൺ എടുത്തില്ല അപ്പൊ ഞാനിപ്പോ അമ്മപ്പൊ തിരിച്ച് വിളിച്ചു അതാ ഞാൻ ഫോൺ കട്ട് ചെയ്തത്‌ സമയമായില്ലേ പതിനൊന്നരയായി ഉം ആഹ് ഞാൻ ഇപ്പ തിരിച്ച് വിളിച്ചത് ഉറങ്ങണോടി ഞാനിപ്പ ഇവിടെ ഇത്തി രി തിരക്കിലായിരുന്നു അപ്പഴാണ് ഞാൻ നോട്ട് ഇങ്ങനെ എഴുതി കൊണ്ടിരിക്ക യായിരുന്നു മറ്റന്ന ബുധനാഴ്ച എക്സാം ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ ഉം ഞങ്ങൾക്ക് പ്രാക്ടിക്കലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
അപ്പൊ നിങ്ങൾക്ക് പ്രാക്റ്റിക്കലിൻ്റെ അന്ന് ഡ്യൂട്ടി ഉണ്ടാവില്ലേ
ആഹ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവും ഡ്യൂട്ടി ഡ്യൂട്ടിന്റെ കാര്യ ത്തിലൊരു തീരുമാനം ആയിട്ടില്ല ഇതുവരെയും ആരും പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല നാളെ എന്താണ് മറ്റേത് കിട്ടും എന്നാ പറഞ്ഞത് എന്താ അതിന്റെ പേര് പറയാ
ഷെഡ്യൂൾ
ഓ അപ്പനാഴി ഇല്ലല്ലേ.
ന ഇപ്പത്തെ രണ്ട് മൂന്നാഴ്ച പറഞ്ഞ് പറ്റിച്ചൂ ഒടി അടികണം.
ഇപ്പ എന്താ ആകെള്ളത് രണ്ടു മാസം.
ആ സെക്കററ് സെക്കററ് ഇയസ് പോ മൊത്തം രണ്ടു മാസോ കൊടുത്തിരിക്കണ് ആ ഒരു ദിവസം രണ്ട് മണിക്കൂർ ആകോഉള്ള പോസ്റ്റ്‌ അതിലെന്ത് പഠിക്കാനാണ്.
ഐ്ശരിയാ പോസിങ് നിന്ന് നിന്ന് രണ്ട് മണിക്കൂർ നിന്ന് നിന്ന്. നമ്മുളേ എക്സാമും ആവാറോവും. പിന്നെ റെക്കോർഡ് എയ്താനുണ്ട്. ഇതൊക്കെ ഉണ്ട് ഇനി കിടക്ക് ണ്. എക്സാം ഈ പ്രാവശ്യം മാർച്ചാവും. എന്നൊക്കെ പറഞ്ഞിണ്ടായിരുന്നു.
ഉം ആടി കുറച്ചൊ കാരണം. കൊറോണന്റെ മുമ്പൊക്കെ ന പറയുൻ സമയത്ത് അല്ലെ കൊറോണ സമയത്തൊക്കെന്ന് പറഞ്ഞ്. ആ ഒരു സമയം കയ്ഞ്ഞ്. ഇപ്പഴാണ് ഈ എക്സാം നവംബറിലേക്ക് പോയത്. സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ എന്ന് പറയുമ്പോ ഇപ്പൊ യൂണിവേഴ്സിറ്റി പറയുന്നത്. ഇനി നോർമലി എങ്ങനെയായിരുന്നു. എ എക്സാം ഇണ്ടാർന്നത് അത്പോലെ ആക്കണംന്നാണ് പറിണെ. പിന്നെ ഇപ്പ ഞാനപ്പോ ജൂനിയേ്സ്നടയില് സംസാരി റ്റപ്പോഴത്തേക്കും എങ്ങനെണ്ടാവോ എന്ന്ഞ്ഞിട്ട് ചോദിച്ചിണ്ടായിരുന്നു. പ്പ ചോദിച്ചപ്പോത്തേക്ക് അപ്പ പിള്ളോര് പറണ്. എന്താന്ന്റിയോ ഫസ്റ്റ് ജൂനിയേഴ്സിനൊ. പിന്നെ നമുക്ക് പിന്നെ സീനിയേഴ്സ്ന് പക്ഷെത് ഇതുവരെ അങ്ങനെ എല്ലയിരുല്ലോ. ഫസ്റ്റ് തേർഡ് ക്ലാസ്സ് സെക്കൻഡ് ഇയർസ് ഫസ്റ്റ് ഇയർ അങ്ങനെയാണല്ലോ? പക്ഷെ ഇപ്പൊ ഇ ഇഞ്ഞി ഇഞ്ഞിള്ള വർഷം തൊട്ട് എങ്ങനെയ എന്നൊക്കെ പറയുന്നേ കേട്ടു ജൂനിയേഴ്സ് ആണ് ഇങ്ങനെ പറഞ്ഞു കേട്ടത് എനിക്കറിയില്ല.
പക്ഷെ ആ ജൂ ആ ജൂനിയേഴ്സിന്റെ അടുത്ത്. നമ്മുടെ സീനിയേഴ്സ് ആണത്രെ പറഞ്ഞത്. ഞാനും കേട്ടിരുന്നു ഇങ്ങനെ.
ആ എനിക്കറിയില്ലടി ഇവരിങ്ങനെ പറയുന്നത് കേട്ടു. അപ്പഴാണ്
ഇത്ര നേരത്തെ എക്സാം വെച്ചാൽ നമ്മുടെ സിലബസ് ഒക്കെ എടുത്തു കഴിയണ്ടെ?
എടി ഞങ്ങളുടെ കഴിഞ്ഞിട്ടില്ല. മൂന്നേ, മൂന്ന്, സബ്ജററ് ഉള്ളു. എക്കോയും, ആ മറ്റേ. ഇ സി ജി. യും അതുപോലെ ക്ക് മോമ് വന്നോ മോമ് വന്നിട്ട് തന്നെ ഒരു മാസം ആയിട്ടുള്ളു.
ഓ
ഇത് വരെ എടുക്കാൻ ആളില്ലായിരുന്നു. പാത്തോളജി. പിന്നെ പാത്തോളജി അതിന്റെ മുമ്പ് ഒരു സാർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു വലിയ കാര്യം അല്ല ഒരു ദിവസം ആള് എപ്പോഴെങ്കിലും വരുള്ളൂ. അങ്ങനെ ആൾ കുറവുള്ളോടത്ത്. ചാപ്പ എന്ന്തോണ് തോന്നുന്നു അണങ്ങനെ എപ്പോഴെങ്കിലും വരും. വന്ന്ട്ട് ഒരു ദിവസം ആ ഒരു ദിവസം വന്നയ്ഞ്ഞാ ജൂനിയേഴ്സിനും, സീനിയേഴ്സിനും, ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ ഏ സീനിയേർസ്ന് ണ്ടയിരുനു ആൾങ്ങനെ ഒരു ദിവസം വരും. ആ ഒരു ദിവസം മൊത്തം നമ്മളെ കൊണ്ട് ക്ലാ ത്തിട്ട് മൊത്തം എടുപ്പിക്കും മൊ രാവിലതൊട്ട് ഉച്ച വരെ സീനിയേഴ്സും
ഞങ്ങക്ക് അത്യാവശ്യൊക്കെ പ്പൊടുക്ക്ണ്ട് ട്ടോ. ഫസ്റ്റ്ഇയറാ ഔടെ പിന്നിയും ഞങ്ങ ക്കൊ ഒന്നുല്ല്യാത്തത്
നിങ്ങക്ക് ഫസ്റ്റ് ഇയർന്ന് പറയുമ്പോ ആകെ മൂന്നേ മൂന്ന് സബ്ജക്ട്ള്ളുള്ളൂ അത് ബയോ കെമിസ്ട്രിയും എടി ആ മൂന്നെണ്ണല്ലേ അത് കറക്റ്റ് എഴ്തിട്ടുണ്ട്. അനാട്ട അനാട്ടമി എട്ത്തിട്ട്ണ്ടായിരുന്നു. അത് പ്പെല്ലാര്ക്കും അ കറക്റ്റായിരുന്നു. അതുപോലെ ഫിസിയോളജി കറക് ട്ടായിരുന്നു. പിന്നെൻക്ക് ബയോ കെമിസ്ട്രിയും കറക്റ്റായിരുന്നു. പിന്യും ഈ രണ്ടണത്തില് വെച്ച് പിന്യും കൊറവ് കിട്ടിയത് അനാ പക്ഷേ എന്നാലും അത് കുഴപ്പില്ലാണ്ട് എഴുതാൻ പറ്റും കാരണം നമ്മക്ക് ബേസ് ആയതൊണ്ട് പ്രശ്നമില്ല ആ ഒരു സബ്ജക്റ്റ് തന്നെ ഉള്ളൂ സെക്കൻഡ് ഇയർ എന്താ ഫാ നിങ്ങക്ക് നിങ്ങള സെക്കൻഡ് ഇയർ പഠിക്കണത് നിങ്ങൾ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കണ സാധനം ഫാർമക്കോളജി ആഹ് പിന്നെ ഏതാണ് മൈക്രോബയോളജി പിന്നെ ആ പതോളജി ഈ ഫാമക്കോളജിയും മൈക്രോബയോജിയും പാത്തോളജിയും ഞങ്ങള് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു അപ്പൊ നീ ഒന്ന് അലോജിച്ചോക്ക് ഞങ്ങക്ക് ആ ബയോകെമിസ്ട്രി അനാട്ടമി ഫിസിയോളജി പാത്തോളജി മൈക്രോബയോളജി ആ പിന്നെ ഏതാ ഫാർമകോളജി അതുപോലെ പിന്നെ ആ ബയോഫിസിക്സ്
ബയോ ഫിസിക്സ് എനിക്കില്ല
ആ ബയോഫിസിക്സ് ഞങ്ങക്ക് മൂന്ന് പേപ്പറായിരുന്നു നിങ്ങക്ക് ആകെ ഒറ്റൊരു പേപ്പറല്ലേ ഉണ്ടായിരുന്നോളൂ എടി
വേറെ അതേപോലെ മെഡിസിൻ പാർട്ടിന്ന് മാത്രമായിരിക്കും ഞങ്ങക്ക് അതല്ല ഞങ്ങക്ക് വേറെ സിലബസാണ് എല്ലാം വ്യത്യാസണ്ട് ഇപ്പോ
ആഹ് ആഹ് ആഹ് നിങ്ങക്കിന്ന് ഫാർമകോളേജിയൊന്നും നിങ്ങക്ക് അധികം ടോപ്പിക് ഇല്ലല്ലോ നമുക്ക് മെക്കാനിസവും അതൊക്കെ മാത്രം പഠിച്ചാ പോര അത്യാവശ്യം അതായത് മെക്കാനിസം അയിന്റെ ഇൻഡിക്കേഷനും കോൺട്രൻറേഷനും സിംറ്റമ്സും മാത്രം പോരെ
ആഹ് അത് മതി മെയിന് പിന്നെ കൊറെ ഡ്രഗസ് ഇല്ലേ അതൊക്കെ പഠിക്കണ്ടേ
നിങ്ങൾക്ക് എത്ര ഡ്രഗ്സ് ഇണ്ട് കൊറച്ചല്ലേ കൊറച്ചല്ലേ ഉള്ളൂ നിങ്ങളടെ സിലബസിൽ
ഈന്യൂറോ സിസ്റ്റം, ഡൈജെസ്റ്റവ് സിസ്റ്റം
അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് വരണ അല്ലേ അല്ലാണ്ട് ആ ഡാ. ആ എന്താണ് മെഡിസിനോ അതിന്റെ ഇത് അങ്ങനെയല്ല ഇതിങ്ങനെ എങ്ങനെയല്ല. വരുന്ന.
ആ അതെ പിന്നെ വോമിറ്റിങ്ങിന്റെ അത് വോമിറ്റിംഗ ഉണ്ടാവുമ്പോ നമ്മള് ഏത് ഡ്ര
നിമക്ക് നിങ്ങക്ക് ഇത ഇത അല്ലേ ഇത്തവണ നിങ്ങക്ക് മറ്റേ സർജറി ഉണ്ട്.
ആഹ. സർജറി ഉണ്ട്. ഫസ്റ്റ് ഞങ്ങൾക്ക് ഈ എന്താണ് തുടങ്ങിട്ടുള്ളു
അത് അവിടുത്തെ
വേറെ ഡിപ്പാർട്ട്മെന്റിന്റൊടി ഞങ്ങളടെ ഡിപ്പാർട്ട്മെന്റ അല്ല. വെറ, അപ്പൊ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പൊ അവിടെന്ന് ഞങ്ങള കോളേജിലക്ക് വരണം.
ഓ ഓ ഓ ഓ അവിടന്നിങ്ങട് വേ എപ്പൊ ക്ലാസ് വൈകുന്നേരത്താ ഞാൻ കൊറെ പിള്ളേർ പോന്ന കാണല്ലോ.
ഏ വൈകുന്നേരം ഉണ്ടാവും ചിലപ്പോ രാവിലെ ഉണ്ടാവും രാവിലെയ ആണ് കൂടുതല ണ്ട അതാ അവരുടെ ഡിപ്പാർട്ട്മെന്റ് പിള്ളാരും ഉണ്ടാവും ഞങ്ങളും ഉണ്ടാവും. ടി, ഞങ്ങക്ക് രണ്ട് പേർക്കും കൂടി ക്ലാസ് എടുക്കും ക്ലാസ് ആയിട്ട് എടുത - ക്യാൻസർ വേരുന്നതിന്റെ അതെ ക്കെ ആണോ എടുത്തത് ഇ എംഒ ചെയ്യേണ്ടതും അത് തിരിച്ചറിയാൻ പറ്റിയ അതിന്റെ സ് അങ്ങനെയൊക്കെ.
ഉമ്മ്
ഉമ്മ് പിന്നെ അതെന്തെന്ന് മനസ്സിലായതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോ ആ ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക് ആണ് മെയിന് എല്ലാവർക്കും വരാ പോണത്. മീൻസ് ഫസ്റ്റ് അതാണ് രണ്ടാമത്തെ ആണ്ക്യാൻസർ.
ആഹ
അപ്പൊ എത്ര പേര് ഹാർട്ടറ്റാക്ക് വെച്ച് മരിക്കുന്നു അല്ലേ എന്നിട്ട്
അതെ അതെ ആഹ ആടി
കൂടുതൽ കേസ് പിന്നിം ഇപ്പോൾ ത്തെ പിള്ളേർക്കൊക്കെ കണ്ടോ ഓരോരോത് അതില്ല ഇതില്ല ഹാർട്ടില് പ്രോബ്ലംന്നൊക്കെ
ഭയങ്കര പക്ഷെ അത് ചിലവർക്ക് ജനിക്കുമ്പോ തന്നെ ണ്ട്ട്ടാ
ആ അതെന്താ അതെന്തവോല്ലെ അങ്ങനെ വരുന്ന ചിലപ്പോ ന്റെന്നായിരിക്കും അങ്ങനെ ആയത്
ആരു സമയത്ത് പറ്റിപ്പോയതായിരിക്കാം മേബിന്ന് വിചാരിക്കുന്നു
ഉം അതെ അവർക്ക്
ആർക്ക്
പിള്ളാരോടത് ആ പിള്ളേരിൽ തെറ്റ് പറയാണ്ട തി ല്ലല്ലോ കാരണം അത് ചെറിയ മക്കളല്ലേ
ഹ്മ്മ് ആഹഹ ആ അത് തുറന്നിട്ട ഇപ്പ
പക്ഷെ കൊറെ പേര് കഷ്ടപ്പെട്ണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ വന്നപ്പോ കൊറേ പേര് സഹായിച്ച ശരി അങ്ങനെയക്കണ്ട് ട്ട അത് നല്ല കാര്യല്ലേ കേര ളം ഇങ്ങനെ സഹായിക്കുന്നൊരാത്രെ കൊറേ സഹായിക്കുന്നു ണ്ട് ചെറിയ മക്കള് അത് സങ്കടണ് കാണാനയിട്ട്
വലിയവർക്കാണെങ്കി പിന്നിം പ്രശ്നം ഉണ്ടാവില്ലേ നമുക്ക്ങ്ങനെങ്ങനെ സങ്കടം തോന്നില്ല പക്ഷെ ഈ ചെറിയ ജനിച്ച പിള്ളേർക്കൊക്കെണ്ടല്ലോ ഇങ്ങനെ എന്താ പറയാ ഈ ലോകം കണ്ടിട്ട് പോലുംല്ല അവർക്കൊക്കെ വരുന്ന സമയത്ത് കാണുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വല്യവർകൊന്നയ്ൻ പിന്നധികം ന്താ പറയാ പ്രശ്നല്ല നമുക്ക് അങ്ങനെ സങ്കടം തോന്നുന്നന്ന് പറഞാ മനുഷ്യനാണ് പക്ഷെ ഇന്നാലും അത്ര നമ്മള് പിള്ളേര്ന്റെ അത്രത്തോളം സങ്കടം നമുക്ക് തോന്നില്ല
അ അതെ ഈ ഹോ
ചെറിയ പിള്ളേർക്ക് ഒരു വയസ് പോലും ആകാത്ത പിള്ളേർക്കൊക്കെ വരുന്ന സമയത്താണ് ഭയങ്കര സങ്കടയിട്ട് തോന്നിയത്
അവര്പ്പ തന്നെ ഇങ്ങനെ വരിയാണി നല്ലദല്ലേ
ഉം അതെ അതെ അത് കാണുമ്പോ ഭയങ്കരം സങ്കടാണ് ആ അതെത ഒര് മ് ചെറിയ ചെറിയ പിള്ളേ ചെറിയ ചെറിയ ഹോസ്പി ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്നസമയതൊക്കെ ഞൻ കണ്ടിട്ടണ്ട് ഈ ചെറിയ ചെറിയ പിള്ളേർക്ക് എന്തൊരു എന്താ പറ ചെറിയ പിള്ളേർക്ക് എന്തൊക്കെയാന്നറിയോ വര്ണത് പിന്നെ ഓരോര്ത്തര് ഇതുപോലെ മാസം തകയാതെ പ്രസവദിക്കുന്ന സമയത്തൊക്കെ
അങ്ങനെയൊക്കെയാണെങ്കിൽ കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും ഭാവിയില്
അതാ അത്കൊണ്ടാണെന്ന് എഹ് അങ്ങനെയൊക്കെ കൊറ കേസള് വരുന്നണാം ചില സമയത്ത് ഭയങ്കര കേസ് ഇങ്ങനള്ള കേസുകളൊക്കെ വരുന്നെ
ആഹ് അതെടി
ഉം
പിന്നെ എന്താടി ഓർങ്ങണന്നുല്ലേ ഇനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ
ഒറങ്ങാ ഉറങ്ങൊക്കെ വേണം ഞാൻ ഇന്ന് ഒർ ങ്ങ്നേ ഇനിപ്പോയ് എയ്തി കൊണ്ട്ഇരിന്നപ്പം ഇങ്ങനെ എയ്തി വിളിച്ചപ്പത്തേയ്ക്കും ഇങ്ങനെ സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് അമ്മ വിളിച്ചപ്പ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ വീണ്ടും വിളിച്ചപ്പോ കഴിഞ്ഞിട്ട് വേണം ക്ക് കടന്നന്ന് ഉറങ്ങണെ ഇഞ് മതിയായി രാവിലെ തൊട്ട് ഞങ്ങനെ അലഞ്ഞുകോണ്ടിരിക്കയ
എന്നാ ഞാൻ ഉറങ്ങട്ടെ എനിക്ക് ഉറക്കം വരുന്നു ശരി ഞാൻ നാളെ വിളിക്കാം.
ക്ക
ആ